ഹലോ ഹലോ
അവ്ടെ കേക്കാവോ?
ആഹ് കേക്കാം
എവിടെ എന്ത് ചെയ്യുന്നെ?
ഓഹ്, ഇവിടെ വെറുതെ ഇരിയ്ക്കുന്ന്.
ഉം, ഞാൻ ദെ ഇവിടെ ഞങ്ങടെ അപ്പയുടെ വീട്ടിലോട്ട് പോണ്. വെള്ള ഇല്ലാട്ടോ ഞങ്ങളിവടെ പൈപ്പ് ലൈനീന്ന് വെള്ള എടുക്കുന്നത് അപ്പൊ ആദ്യമേ പൈപ്പ്ലൈൻ പിടിച്ചപ്പോ അവര്പറഞ്ഞ് ഇതണക്ക് പൈസ ഒന്നും അടക്കണ്ടാ ഫ്രീയാന്ന് പറഞ്ഞ്
ആഹ്
ആഹ്, അങ്ങനെ ഇരിയ്ക്കുമ്പൊ ഇപ്പ ഇത് കട്ടിയ്യാവേണ്ടി ആൾക്കാര് വന്ന് അപ്പൊ ഏതാണ്ടൊരു പതിനായിരം രൂപ അട്പ്പിച്ചായി അങ്ങനെ അവര് കട്ടെയ്തിട്ടങ്ങ് പോയി ഇപ്പാ ആപ്പേടെവീട്ടിന്നാ വെള്ളം എടുക്കുന്നതൊക്കെ
അപ്പയുടെ വീട് ദൂരയാണോ? ആഹ്
ഉം നീ അവിടെ എന്താ ചെയ്യുന്നേ
ഞാനിവിടെങ്ങനെ നമ്മുടെ ഇവടെ ഫ്രണ്ടില് വയലുണ്ട് കേട്ടോ അവിടിം ഇവിടിം നിന്ന് കാഴ്ചകള് കാണ്ന്ന്
ആഹ് ആഹ് പിന്നെ, പഠിക്കാനൊന്നും പോവുന്നില്ലേ.
പഠിക്കാൻ പോവുന്നുണ്ട്, പക്ഷെ ഇന്നില്ലായിരുന്നു. ഇന്ന് ഞങ്ങക്ക് ലീവായിരുന്നു. ഇന്ന് പോയില്ല ഉം
ഓഹ്.
നീ ഇപ്പ എന്തിന് പോന്ന്?
പണിം കഴിഞ്ഞു വീട്ടിൽ തന്നെ
ആഹ്
അതുകൊണ്ട് വീട്ടി തന്നെ അങ്ങ് നോക്കുന്നു
ഇനി പഠിക്കുന്നൊന്നും ഇല്ല പൊറത്തോട്ട്
ഏയ് ഇല്ല വീട്ടീന്നങ്ങനെ പൊറത്തോട്ടൊന്നും വിടത്തില്ല അകത്തന്നെ ഇരുന്ന്- പഠിച്ചോളാം പറഞ്ഞു.
അപ്പ ഇനി ഫാഷൻ ഡിസൈനിങ്ങൊക്കെ ആയിട്ട് പോവാല്ലേ
ആഹ് വർക്ക് വീട്ടിതന്നെ വരുന്നുണ്ട് വീട്ടിലുള്ളത് തന്നെ തയ്ക്കാനുണ്ട് ഇഷ്ടം പോലെ തയ്ക്കാനുണ്ട് വീട്ടിലുള്ളത് തയ്ച്ച നമു ക്കത്ര പൈസ കിട്ടത്തില്ലല്ലോ പൈസേ കിട്ടത്തില്ല സപ്പോർട്ട് മാത്രേ ഒള്ളു
ഇല്ലെങ്കി എന്താ തൈ ച്ചിട്ട് ആത് വി അത് പൈസക്ക് വിൽക്കണം അല്ലെങ്കി
ആഹ് അങ്ങെനെ വിക്ക്യാൻ നമ്മടെ കയ്യില് ആദ്യം ഇൻവെസ്റ്റെയ്യാൻ പൈസ വേണ്ടേ
ആഹ് അത് വേണം
ആഹ് അതില്ലല്ലോ ഉം രണ്ട് നോക്ക്യാലില്ലല്ലോ പിന്നെ അപ്പർത്ത് ഇപ്പർത്തുള്ളോരൊക്കെ ബ്ലൗസ് തയ്ക്കാന അത് തയ് ഉടുപ്പ് തയ് ക്ക്യാനൊക്കെ കൊണ്ട് വരും അപ്പ അവര് പറയ്ന്ന മോഡൽല് തയ്ച്ച് കഴിഞ്ഞാല് ഏഹ് വെല കൊറച്ചും കൂടി കൊട്ത്താ അവര് നമ്മട്‌ത്തന്നെ അട്ത്തെ വരുവല്ലോ
ആഹ് അത് വെരും
ഉം നല്ലോണം തയ്ച്ച് കഴിഞ്ഞാല് അവര് വരോല്ലോ
ഉം
പിന്നെ നമ്ക്ക് അറിയാവുന്നവരും കൂടി ആയോണ്ട് നമ്ക്ക് കൂട്തല് റെയ്റ്റും പറയാൻ പ റ്റത്തില്ല കെട്ടാ
ആഹ് വീട്ടിലുള്ളവർക്കാെന്നും തൈച്ച് കൊട്ക്കാറില്ലേ
തയ്ച്ച് കൊട്ക്കും എനിക്ക് ഈ സ്റ്റിച്ചിങ്ങ്യൊന്ന് അത് തോന്നണം സ്റ്റിച്ചിങ്ങെന്നെച്ചാല് ഭയങ്കര കണക്ക്ന്റെ കാര്യങ്ങളാ എന്തേലും തെറ്റിപ്പോയാ പിന്നെ നമുക്ക് മു എഹ് തുണി അട്ത്തെ വെച്ച് എഹ് തയ്ക്ക്യാൻ പറ്റത്തില്ലല്ല ഉം അത്കൊണ്ട് ഭയങ്കര മടിയാ ഫോണും കൊണ്ട് ഇരുന്നാ പിന്നെ നമ്മുക്ക് ഭയെങ്കെരെ പാടല്ലേ
ആഹ് നീപ്പാെ ഓണാെക്കെയല്ലേ വര്ന്നെ ഏഹ്
ആഹ് അവ്ടാര് വാ വെക്ക്ന്നെത്
ഇവിടെതാ അച്ചാമ്മയും അപ്പേടെ മോളാെണ്ട് അവര് തമ്മിലാ
ആഹ് രണ്ടും അടിയാന്നോ ഉം ഉം ഇനിയിപ്പോ ഓണോക്കെയാ ഓണത്തിന് നി അട്ത്തെ ഡ്രസ്സ് തയ്ക്കെണം അമ്മേ അമ്മ ഒരു സാരി കൊണ്ടു വന്നായ്ര്ന്നേ ഇനി അത് തയ്ക്കണം
അത് തയ്ച്ചെട്ക്കത്തേ ഒള്ളോ അതോ പുതിയു പുതിയതൊന്നും വാങ്ങിക്കത്തില്ലല്ലോ പ്പൊ തയ്ക്കാലോ
തയ്ച്ചാ തയ്ച്ചെട്ക്കെത്തെ ഒള്ളൂ ഓണംന്ന് പറഞ്ഞാ കൊറെച്ചെല്ലേ ഒള്ള് പത്തോസം നമ്മള് പുതിയ ഉടുപ്പിടത്തില്ലല്ലോ പ ത്താമത്തോസല്ലേ അപ്പൊ നേര് ത്തെ കൂട്ടി എന്റെ ചേട്ടെൻ എനിക്കൊരു സാരി വേടിച്ചെന്നായിര്ന്നെട്ടാ സാരി അങ്ങെനെ ഉട്ക്കാറില്ല അത് വെട്ടി എന്തേലും തയ്ക്കാംന്നുള്ളൊരു പ്ലാനിങ്ങിലാ
ആഹ് ആഹ്
ഉം
ഇപ്പൊ പഴേ പോലൊന്നും അല്ലല്ലോ ഓണം
അല്ല അല്ല ഇ എ് ഓണംന്ന് വെച്ചാ ഇപ്പ ആർക്കും അങ്ങനെ വല്ല്യ ഇതില്ല ഉംഹും എന്തോ ഒരു സംഭവം വന് എ് എന്തോ ഒരു സംഭവം വന്നിട്ടങ്ങ് പോവന്ന് പണ്ടൊക്കെ എല്ലാരും നമ്മുടെ ഏഹ നമ്മുടെ കൊച്ചിലോ ക്കെ യല്ലെ ഓണം ഉം ഇപ്പ അങ്ങനെ ആർക്കും ഓണംന്ന് പറയുന്ന ഇല്ലല്ലോ ഇപ്പഴത്തെ പിള്ളേർക്ക് ഓണംന്ന് പറഞ്ഞാല് ഒരു ഇതില്ല
പണ്ടൊക്കെ എന്തായിരുന്നു ഓണം വരുന്നതിന് മുമ്പേ മുമ്പേ തുടങ്ങി എണ്ണി എണ്ണി ഇരിക്കും
ന്ന് ഡ്രസ്സ് എടുക്കാൻ തന്നെ ആദ്യം ന ഞാനൻ അതെടുക്കക്ക് ഞാൻ ഇതെടുക്ക ഇവിടെ പ്ലാനിങ്ങ ഞങ്ങളെ ഇവിടെ ല്ല ഇഷ്ടംപലെ പിള്ളേരുുണ്ട്
രണ്ട ഓണം മുതലേ തിരുവോണം മുതൽ പിന്നെ നമ്മൾ ഓരോരുത്തർ വീട്ടിലോട്ട് പോകില്ലേ വിരുന്നിന്
ആഹ
അപ്പൊ ഇടാൻ വേരുള്ള ഡ്രസ്സ് മൂന്നും നാലും അഞ്ചും ചോടി വേണം
ആന്ന് ഓരോ പ്ലാനിങ്ങാ അവിടെ പോകുമ്പോ അതെടുക്കണം ഇവിടെ പോകുമ്പോ ഇതെടുക്കണം ഉം പിന്നെ പിന്നെ കിട്ടുന്ന പൈസ കിട്ടും
ആഹ
നമുക്ക് ഉടുപ്പടുക്കാൻ വേണ്ടി ഓരോ ബന്ധുക്കാരെ വീട്ടി പോകുമ്പോഴേ പല്ലിയമ്മച്ചിയടെ വീട്ടില് അച്ചാമ്മടെ വീട്ടില്
അതിനാ പോകന്നുന്നത് ഒന്നാമത്തെ കാര്യം പിന്നെ ഓണക്കോടി കിട്ടും
ഇല്ലേ അവരു ഡ്രസ് എടുത്ത് വെച്ചേക്ക് അത് വേറെ സന്തോഷം
ഉം ഹ
ഉ പിന്നെ രാവിലെ ഇറങ്ങും പൂ പിച്ചാനെന്നും പറഞ്ഞേര് സെറ്റ് മത്തി ഇത്ര ഇറങ്ങും ഏ പത്ത വരെ ഉ പിന്നെ രാവിലെ അത്തപ്പൂ വിട്ട് കഴുന്നിട്ട് ഇവള് ഓരോരുത്തേയും വീട് പോയി നോക്കും ആരിട്ടേക്കുന്ന കൊള്ള
ശെ
അതൊക്കെ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാ
ഇപ്പ അത്തപ്പ ഇടാൻ പോലും ഇടൂന്ന് പോലും അറിയാത്ത പിള്ളേരുണ്ട്
ഇല്ല ഇവിടെ ഇവിടെ ആർക്കും ഇറഞ്ഞൂടാ എങ്കി ഇഷ്ടം പോലെ പൂവുണ്ടണ്ട് മറ്റേെല്ലാം മഞ്ഞ പൂവല്ലേ സൂര്യകാന്തിയുടെ
ആഹ മറ്റെല്ല വയലില് ഒക്കോള്ള ആ
ഇല്ല തോട്ടം പോലെ കിടക്കുവ നേരത്തെ അതായിരുന്നു ഇപ്പൊ തൊഴിലുറപ്പുകാര് വന്ന് അത് ചെത്തി കഴിഞ്ഞപ്പോ അടുത്ത തുമ്പയായി അവിടെ ഇത്ര ഫുള്ള് അവിടെ തുമ്പയ
ഓണത്തിന് പിന്നെ തുമ്പപ്പൂവാണല്ലോ മെയിൻ
ഉം
ഉ പക്ഷെ അത് ഇച്ചിരിയല്ലാം കാണോ
അത് ഇച്ചിരിയേ ഉള്ള അത് പിിച്ച എടുക്കുമ്പോഴേ നമ്മള് കൊഴങ്ങും
ആഹ ഉംം
ആരാ കൊച്ചാണോ വാ വെക്കുന്നത്
ആഹ കൊച്ച് തന്നെ മരുന്ന് കുടിക്കൻ കരയുന്നു
ഏഹ് പിള്ളേർക്ക് മരുന്ന് കുടിക്കാൻ ഭയങ്കര പാടാ
ആഹാ അതന്നെ
അടി ഇടി എന്തെല്ലാം ചെയ്തട്ടാ ഈ പുള്ളാർക്ക് മരുന്ന് കൊടക്ക ക്ക്ന്നത്?
അതെന്നെ എന്തെല്ലാം പറയണം
അതെ ഞങ്ങളെ മാമിയ്ടെ മക്കളുണ്ട് അതൊക്കൊയാണെങ്കി വായിലോട്ട് ചെല്ലണ്ടാ അതിന് മുമ്പേ തുപ്പാ നിക്കും ചെല മരുന്നുകളാണെങ്കി ചുമ്മാ വെല്ല ജ്യൂസ് കുടിക്കുന്നണക്ക് എടുത്ത് കുടിക്കും.
അതെല്ലാം മധുരവൊള്ളതെക്കെയാണ്.
ഉംഹ് മറ്റെല്ലെ പാരസെറ്റാമോള്ന്റെ?
ആഹാ
രണ്ട് കയ്പ്ള്ളതുവുണ്ട് ഒരു സ്ട്രോബെറിടതുവുണ്ട്.
ആഹാ.
മ്ഹ് അതാ അവര് പയങ്കരെ ഇതായിട്ട് കുടിക്കുന്നത്.
പിന്നെ എനിക്കിഷ്ടല്ലാത്ത ഒരെയൊരൂ മരുന്ന് മറ്റെ ചൊമേടെ മരുന്നില്ലേ?
ഇഹ് അതെന്തരു കൈപ്പാ ഇന്റെ പൊന്നോ
കൈപ്പിന്റെയെല്ല മറ്റെ കൊല്ലത്തെ ഹോസ്പിറ്റലി പോവുമ്പഴേ.
ആഹാ
അവിട്ന്ന് മറ്റെ തെരുവല്ലോ? കുപ്പിക്കാത്ത്
ആഹ് ആഹ് ആ് ആഹ് മറ്റേലേ കഷായം പോലത്തെ അതാന്നോ അ ഒര് വെള്ളം പോലത്തെ?
ഒരു എരിവൊക്കൊള്ളെ?
ആഹ ആഹ് ആഹ മനസ്സിലായ് മനസ്സിലായ്. ഓഹോ
പച്ചവെള്ളം
ഏഹ് എനക്കിഷ് മരുന്നേ എനിക്കിഷ്ടവല്ല. പിന്നെ എങ്ങെനേങ്കിലൊക്കെ കഴിക്കും. ഇപ്പഴാണെങ്കി ഇവടെ എല്ലായിട്ത്തും പനിയാ.
ആഹ്. ഉംഹ് പനിയെ ഒള്ളു എല്ലാട്ത്തും.
നിനക്ക് പനിയാന്നോ?
ആഹ് എനിക്കും പനിയാര്ന്ന് ഇപ്പം മാറിപ്പം വെ ക്കും സൗണ്ടും തിരിച്ച് വന്നിട്ടില്ല ചൊമയുവാണ്.
ആഹ് ഇത് ഇത് രണ്ടു ആണ് പറ്റാത്തത്. സൗണ്ട് വരത്തില്ല.
ആരെടുത്ത് സംസാരിച്ചാലും അവരാദ്യം ചോയ്ക്കുന്നെ പനിയാണോന്നാ?
ഉംഹ് എനിക്കാണെ തുമ്മലാ അലർജി.
ആഹ് എനിക്കാദ്യമെയാ തുമ്മല്.
ആഹ് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല എനിക്കാണെങ്കി എവ്ടെന്നേലും ആര് ത്തെങ്കിലും അടുത്തൂടി പോയാമതി.
ഉഹ്.
ട്ടെ അപ്പഴേ പനിയാവും ന്നേ വെരഞ്ഞാന്നാണെങ്കി ഏഹ് ഈ മഴയൊക്കെ കൂടിയിട്ട് തണുപ്പൊക്കെ കൂടിട്ട് ഫ്രണ്ടില് മൊത്തം വയലാ അപ്പൊ തണുപ്പൊക്കെ കൂടി വെറയലക്കെ ആയി ഭയങ്കര ഇതായിരുന്നു.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
ഓഹ്.
ആഹ്.
പുള്ളാരൊക്കെയാണെങ്കി ഇവിടെ കളിക്കുന്നേട്ടോ അതാ ഈ കെടന്ന് വാ വെക്കുന്നെ.
ഭയങ്കരവാ.
എല്ലാരും സ്കൂളിലൊക്കെ വിട്ട് വീട്ടിൽ വന്നേന്റെ വാ
എത്ര പെട്ടെന്നാ വെക്കേഷൻ പോയേ. എത്ര പെട്ടെന്ന വെക്കേഷനക്കെ പോയത്.
ആന്ന് രണ്ടു മാസം പെട്ടെന്ന് തീർന്ന്. പുള്ളാർക്ക് അതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോവാ സെ സ്കൂളിൽ പോവാനും ഭയങ്കര. മടി പുതിയ ബാഗൊക്കെ കൊണ്ടപോന്ന കൊണ്ട് ആഹ് ഒരു സന്തോഷം കാണും. അത് രണ്ട് ദിവസല്ലേ കാണത്തൊള്ളൂ.
അത് കഴ്ന്നട്ട് പിന്നെ- ഇതൊന്നും കാണത്തില്ല.
ആഹ്.
ഉം
യ്യോ വയ്യാപ്പാ. ഞ്ഞി അമ്പലത്തിേ പോണന്ന് വിചാരിച്ചതാ ഇന്നലെ മറ്റേെല്ലാ ഉണ്ണിയുട്ട്ഒണ്ടാര്ന്ന്ട്ടോ ഉണി ട്ടനെ പോണന്ന് പറഞ്ഞിരുന്നത്. ആഹ് അങ്ങനെ വൈകിട്ടയപ്പോഴത്തേനും അമ്മ പറഞ്ഞു വേണ്ട കുളിക്കണ്ട ഇനി. ഉം നാളെ രാവിലെ അങ്ങ് പോയാതി.
ആഹ് അഹ് ആഹ് അവിടെ നാളെ ഇല്ലയോ മറ്റേ രുക്മണി സ്വയവരം?
ആഹ് നാളെ ആന്നോ?
ആഹ് നാളെയാന്ന് തോന്നെട്ടോ
ഉം എങ്കി പിന്നെ പോണം അപ്പൊ നാളെ പോവാ. ഇല്ല ഇനി പോന്നില്ല നാളെ ഇപ്പോഴാ വൈകിട്ട് രാവിലെയ.
അഹ് രാവിലല്ലെ.
രാവിലെയാന്നോ എന്തോ ഞങ്ങടച് - ഛമ്മെടുത്ത് ചോയ്ച്ച കറക്റ്റ് ആയിട്ട് അറിയാ ഛമ്മ അവിടെ പോന്നതാട്ടാ.
പക്ഷെ അവരതെ കല്യാണം രാത്രിയാന്നല്ലേ പറയ്ന്നെ.
അന്നോ ഉം. ആഹ്.
അമ്പലത്തിലൊക്കെ പോയിട്ട് കൊറെ ആയി.
ആഹ് ഇപ്പ അമ്പലത്തിൽ പോക്കേയില്ല മറ്റേത് അമ്പലത്തി എന്തേലും വിശേഷം വന്നാലേ ഇവിടെ- പോട്ടോ ഇപ്പൊ ആരുല്ല അമ്പലത്തില്. പുള്ളേരെല്ലാം ആ സമയത്തിന് ഫോണും കുത്തിക്കൊണ്ടിരിക്കും.
സത്യം നമ്മുക്ക് എനിക്കാണെങ്കി സമയണ്ടോ അതുല്ല. രാവിലന്ന ഒറക്കഎണീറ്റ് റെഡിയായി പോവും. പിന്നെ തിരിച്ച് വൈകിട്ട് എ ഒരു സമയവും തിരിച്ച് വരാൻ പിന്ന ഇടക്ക് എപ്പോഴാ- ത്തിൽ പോവാൻ സമയം.
അമ്പലത്തിൽ പോവാ ആർക്കും സമയം ഇല്ല.
ഉം അഹ് ശരി ശരി.